ആ
ഹലോ
കേൾക്ക്ണില്ലേ
ആ കേൾക്കുണ്ട് എടക്കൊരു. ക്ക് ഒരെ പോലെ ഇങ്ങനെ തോന്നി ആ ആഹ് ഉം മോൾ സ്കൂൾ പോയിക്ക്ണ് മോനുണ്ട് ഇവിടെ ചെറുതെന്ന്.
ആ രണ്ടാളാ ആ ഇവടീം ചെറ്ത് മോളാണ് ഉം ആ
എന്നിട്ട്
ആ ഫുഡൊക്കെ കഴിച്ചു
എന്തിര് ഇന്നത്തെ സ്പെഷ്യൽ എന്ന്.
മത്തി വറുത്തതും മത്തി വ വറ്റിച്ചതും. പിന്നെ വൻപയർ ഉപ്പേരി ഉണ്ട്.
ആ
ഉം അങ്ങനൊക്കേണ് ദിവസം വാണ്ടേ.
എന്താ ദിവസം അത് തന്നെയല്ലേ നേരം വെളുക്കുമ്പത്തേന് ചിന്തിക്ക അതാണ്. എന്താണ്ടാക്കാ ഇനിപ്പന്താണ്ടാക്കാ.
ആ
പിന്നന്നെ ഞാനും മോളും ഒള്ളു ഇവിടെ
ആ ശരി ഹസ്ബൻഡും യാ മക്കള് ഓല് സ്കൂൾക്ക് പോയ ങ്ങള് രണ്ടാളും. മാ
ഞങ്ങ ൾമാത്രള്ളൂ പ്പൊ ഞാൻ ഓൾക്ക് സ്കൂൾകൊണ്ടവാനണ്ടാക്കിയ കൂട്ടാൻ തന്നെ വെച്ചന്നെ അഡ്ജ ചൈചൽപ്പമിക്കവാറു
അങ്ങനെ മതിയലോ ഒന്നായിട്ട് വച്ചാ മതിയലോ രണ്ടാച്ചല്
ഞി വൈക്ന്നേരത്തിന് എന്തെങ്കിലും ന്യൂ ക്കളും ഉണ്ടാവുലേ ഇല്ലേ? പ്പഞ് വൈക്ന്നേരത്തിനെന്തെങ്കിലും ണ്ടാക്കും.
എന്താന്ന്ട്ട് ഹോബീസൊക്കെ?
എന്താ മെയിനായിട്ട് എനിക്കിഷ്ടം ചെടികള് നട്ക നട്ക
ആ ഒക്കെണ്ടാവല്ണ്ടപ്പൊ മയക്കാലൊക്കെ ആയിറ്റ് ഒക്കെ ഇണ്ടാവ്ന്ന്ണ്ട്റ്യാ
ഇതോട്ത്ത്ങ്ങനെ നടക്കണം
ഉം കൊറേണ്ടോ
അ അത്യാവശ്യം
ഉം
നമ്മൾ ഇങ്ങനെ നോക്കുന്നോടത്തോളാണ് എത്രത്തോളം നമ്മള് ശ്രദ്ധി ക്കണോ അത്രത്തോളം ചെടികലുണ്ട
ആ അതന്നെ മയിന്റ് ചെയ്യാതിര്ന്നാ ഒക്കെ പോവും അയെന്തും അങ്ങൻതന്നെ
ആ പതിനഞ്ചീസം കൂടുമ്പങ്ങനെ എല്ല്പ്പൊടിയോ ആ ചാണകപ്പൊടിയോ അല്ലെങ്കില് എന്തെങ്കിലൊക്കെങ്ങനെ ഇട്ട് കൊട്ക്കണം കൊർച്ച് കൊർച്ചായ്ട്ട് പിന്നെര് ഒര് വർഷാെക്കെ ആവ്ണെന്റെടക്ക് അമ്മളൊന്ന് ചട്ടീന്നൊന്ന് മാറ്റി മണ്ണൊക്കെ ഒന്ന് മാ റ്റി ഒന്ന് റിപ്പോർട്ടെയ്ത് കൊടുക്കും മാണം
അതെ
എല്ലാതും അറിയാമല്ലേ ചെയ്തിട്ട്
അയ്മങ്ങനെ പിന്നാലടക്കുമ്പേ
ആ എന്തെങ്കിലൊക്കെ വേണ്ടേ
സത്യായിട്ട് നമ്മ നോക്കിയാലും ചെലതൊക്കെങ്ങട്ട് ഇതായി വാടിപ്പോവും
ഉം
ചെ മ്മള് വാങ്ങ നട്ട ബഡിന്റെ തയ്യാൾ
ആ അത്ണ്ടാവോ
അത്ണ്ട് ണ്ടാല്ണ്ട് പക്ഷെ ഞമ്മളെപ്പളുങ്ങനെ ഫൂൺ ചെയ്തോണ്ടിരിക്കണം വെട്ടി കൊടുത്ത് വെട്ടിക്കൊടുത്ത് നന്നായിട്ട് പടർത്താൻ പറ്റൂല്ല പൂവിട്ട് വാ തോട് കൂടെ പൂവിന്റെ കൊർച്ച് നല്ലോണം അടിക്കാണ്ട് വെട്ടി കൊട്ക്കണം ന്നാ പിന്നെ അവ്ടെ തെൾത്ത് വെരും
ആ
പ്രാശ്യം ഈ പൂക്കളൊന്ന് വാടുമ്പ നമുക്ക്ത്ങ്ങനെ നിർത്താനല്ലേ പൂ
അതെ നോക്ക്ണോര്ക്കല്ലേ അയ്ന്റെ വേദനന്താറിയൊള്ളു
ഞാൻ പറ്യേ ന്റെ കുട്ടിയണേല് പൊരത്ത് എർക്ക്യാ ഈ റോസാള് വിര്ഞ്ഞ്ക്ക്ണണ്ട ഇങ്ങനെ പോയിട്ടാണ്ട് മാന്തും ഞാൻ പറയാ അന്നെ നോക്ക്ണ്ലേറെ നോക്ക്ണ്ട് പോര്ർ ഞ്ഞു
ആ അതന്നെ
ഓ മക്കളെന്നും പൊർത്ത്ക്കെറക്കാൻ തന്നെ നോക്കണ്ട
ആ ന്ന്ട്ട്ന്താ പണികളൊക്കെ ഒര്ങ്ങ്യാേ
ഇന്നൊക്കെ നേർത്തെ തീർന്നു അല്ലെങ്കില് ഈ നേരാവുമ്പോ തൊടക്കലൊന്നും കയ്ഞ്ഞ്ട്ട്ണ്ടാവൂല്ല ഞാൻ തൊടക്കാന്ങ്ങട്ട് വള്ളട്ത്ത് കയ്ഞ്ഞാ ഓനുന്റെ പിന്നാലെണ്ടാവ്വേ എ അപ്പൊ ഞാന് അപ്പം ഓനെ ഒർക്കീട്ടാെള്ളു ഞാൻ സാധാരണ തൊടക്കല് ഇന്ന് ഓറ് പത്ത്മണി കഴിഞ്ഞിട്ട് നീച്ചതന്നെ രാവിലെ അതുകൊണ്ട് എല്ലാതും നേർത്തേണ്ട് കയ്ഞ്ഞു
റോഡൊക്കെ ഉണ്ടോ അടുത്ത് റോഡ റോഡിന്റെ അ അ
എന്നേണ്
അങ്ങനെ നോക്കിക്കളോണ്ടു കുട്ടിനെ അടക്ക ഓടിയാലെ ഇന്നലെ കണ്ടു ഇന്നലെ ന്യൂസ് സ്സില്ണ്ടായ്ന്നു മിഞ്ഞാന്ന് ഏ കയ്ഞ്ഞ ആഴ്ച ന്യുസ്സില്ണ്ടായ്ര്ന്നു ഒരു കുട്ടി റോട്ടില് ആ
പേടിയാണ് അറി ഞാന് ഇപ്പങ്ങനെ മറ്റ് റ്റേത് മറ്റേത് സദാ ലോക്ക്ട്ട് കഴിഞ്ഞഴിഞ്ഞാൽ അതൊക്കെ തൊറക്കാൻ പഠിച്ചുക്ണെയ് ഷെ കുറ്റിന്നെ ഇട്ടക്കണം ല്ലെ ലോക്ക് മറ്റേ ചാവിയേറ്റ് ലോകൈത് വെക്കണം അല്ലാണ്ട് വെറുതെ നമ്മള് ലോക്ക്ട നമ്മൾതായി കയ്ഞ്ഞാലൊക്കെ അത് ഒറ്റക്ക് തൊറക്കാൻ പഠിച്ചുക്കുണുപ്പൊ
ആ നോക്കീട്ട് കാര്യം പറയുമ്പോളാണ് കുട്ടൃളെ മുന്നില് ശരിക്കും റൂമിലൈ ശരിക്കും റൂമില് ടോ റൂമിന്റെ വാതിൽമൊരിക്കലും ലോക്ക് വെക്കരുത് വ അങ്ങനെയണ്ട് പിന്നെ കുട്ടൃളഥവാ പൂട്ടിക്കഴിഞ്ഞ ചെലപ്പോല് പൂട്ടുഓൽക്ക് ചെലേ കൈവുകളൊക്കെണ്ടല്ലോ അതാണ്
ഓൽക്ക ജാരിച പിന്നെ മ്ക്ക് ഓടിട്ട പെരേണെങ്കി ല് പ്പമോള്പ്പതറവാട്ട്ന്നങ്ങനെ കാട്ടീന്ട്ടോ ഒരുപ്രാവിശ്യം ഞങ്ങൾത് കു കുറ്റിടാൻ പറ്റില്ല റൂമില് ലോക്ക് മാത്രപറ്റ്ണ പ ചാവിഐമങ്ങനെ വെക്കൊയ് ഇന്ന്ട്ട് സങ്ങട്താക്കി അയില് പിന്നെ പക്ഷെ അന്ന് ഓടിട്ട വീടായോണ്ട് വേറെ റൂമായിരുന്നു ഞങ്ങൾത് അപ്പൊ അധികം ഉയരണ്ടായിരുന്നില്ല ഇന്നട്ട് ഇപ്പരോള് പൊർ പറഞ്ഞാ കേക്ക്ണ പ്രായായിരുന്നു പിന്നെ നാത്തൂന്റെ മോന് കോണിച്ച് കേറീട്ട് ഓൾട് ചാവിടുത്ത്ങ്ങാട്ട് കൈയ്യിക്ക് തരാംപറ്ഞ്ഞു അപ്പോൾ കൈയ്യ്ക്ക് കൊടുത്തു ന്ന്ട്ട് പിറ്റേ പുറ്ത്തകുടെ വന്ന് തൊറ്ന്നു
ആതെ
അങ്ങനെയൊക്കെ തൊർ ഓള് പൂട്ടാനോള് പൂട്ടി പക്ഷെ ഓൾക്ക് ഇങ്ങട്ട് തിരിച്ചാൻവൈക്ക്ൺള ഊരിടുക്കാനോൾക്ക് കയ്യും അങ്ങനെഓര്ട്ത്തിട്ട് ചെയ്തു
ഉം
ഓരോന്ന് കേക്കുമ്പോ പേടിയാണേ
നെന്നെ ഫുള്ളാപകടല്ലേ
അ പണ്ട്ന്നാള് ഒരു പിന്നെ സ്കൂൾക്ക് മീറ്റിങ്ങിൽ പോയപ്പോ മോളെ ക്ലാസ്ത്തെ ഒരു കുട്ടിന്റെ ഉമ്മ പറയാ ഓളെ കസിനാത്രേ ആള് എന്നും ന്നെ മേലെ എത്ര തൊരടാൻ പോവല് മേല്ത്തെ നെലീല് പോയിട്ട് അവിടെത്ര ഷീറ്റ് ഇട്ടെടുത്താത്ര തോരടല് പ്പന്നും പോകുമ്പൊള് ഈ കുട്ടി ണ്ടാവും വിളിച്ചാലും കൂടി പോകുലത്ര എൻ വള്ളില് താഴത്തിടലും കളിച്ചിരിക്ക്ണ്ടാവത്ര രണ്ടുവയസ്സായ കുട് ട്ടൃണ് പറഞ്ഞ് ന്നിട്ട് ആ അന്ന് ഓള് പോയപ്പോളുണ്ടത്ര കുട്ടി താഴെ ഇരിക്ക്ണ്. പിന്നെ ഓള് തോരട്ട് വന്നി ത്ര ചൊരീല് കുളിച്ച് മരിച്ച് കെടക്കണ്
അഹ്
അപ്പൊ അത് കേട്ടപ്പ പേടിആവ ഞാൻ പിന്നെ ഞാനെന്നെ പണിക്കടെക്കെ ടക്കട്ടെ ഒറ് ഒറ് ഒറ് ഒറങ്ങീറ്റ് ആക്കം പോലെ കഴിണപോലെട്
ആഹന്നെ പണിഞ്ഞു
ആ മ് ആരെയും ബോധി ആരെയുംബോധിപ്പിക്ക ണ്ട മ്മള് മാത്രം തന്നെല്ലേള്ളൂ
ആ ഓലപ്പളും കണ്ണ് പോയ അമ്മക്ക് പോയി അ
റ്റൊന്നുംണ്ടാവൂല ഇതാണെങ്കിലോ ഒരു ഭാഗത്ത് അടങ്ങിരിക്കൂലെ.
ആ ടീവില്ലേ
ടി വിണ്ട് യൂട്യൂബക്കെണ്ട് എല്ലാ മക്കളും ഫോണും ടിം വി കണ്ടാലേലും അടങ്ങിയിരിക്കും. ഇതിനതുംവേണ്ട പി തന പഴേ എന്താകാട്ടീക്ണ്‌ ചെല് ടേപ് തിന്റെ മുന്നില് പിന്നെ ഡ്രസ്സ് സി ടേബിളിന്റെ മുന്നില് ഒരു സ്റ്റൂള് കൊടുന്ന് ഇട്ടക്ക എന്തോ കയ്യിലണ്ട് എന്താ കയ്യില് ക്രയോൺസ് മോളെ ൻ ച എന്തെങ്ങനെ മണ്ടാണ്ട ഇരിക്കണന്നേ
ഓള ക്രയോൺസിന്റെ ബോക്സ് എടുക്കുന്നു എന്നിട്ട് അത്തെ രയോൺസ് ഒക്കെ നേരത്ത് കട്ട് അത്പ്പം ചുമര കൂടി വരക്കും.
ങ്ങ തറവാട്ടിലല്ലേ
അല്ലേ ഞങ്ങള് മറ്റേ താമസം മാറിക്കണ്‌ ഇപ്പൊ ഒരു വർഷയിട്ടള്ളൂ.
ആ ആ ഞങ്ങളും വേറെ തന്നെ
ആഹ
വാടക വീടാ
അല്ലല്ല
ആ സ്വന്തമായിട്ട് ഇത് ചെയ്ത് കറ്റിയ ആ ആ
ഉ
വേറെന്താ അവിടെ പനികളൊക്കെ ഉണ്ടായിരിക്കനും
ഏ ആഹ് വാപ്പ തറവാട്ടില് പനിയാണ്.
ആ എല്ലാവ ഇപ്പ അതന്നെയാണ് അതോടെ ചോദിച്ചത് ഇപ്പൊ ഈ കാലട്ടാ തന്നെയല്ലേ?
പനിയൊക്കെ ആയിറ്റേ പിന്നെ രണ്ട പക്ഷെ മുന്നേ ഒന്ന് ഗലൂക്കോസ് കയറ്റിൂടുന്നു അപ്പൊ ബ്ലഡ് ചെക്ക് ചെയ്ത അണുക്കൾ കൂടുതലാന്നാ പറഞ്ഞത്
ആഹ്
ഇപ്പൊ കൊറവുണ്ടാണോ പിന്നൊ എന്നാലും ഒന്നുകൂടെ പോണംന്ന് പറഞ്ഞിന്ന് പിന്നെ പോ വിളിച്ചു നോക്കുമ്പോ പോയിട്ടില്ല കുറവുണ്ട് കാരണം
അതെ
ആഹ്
കൊ കുട്ട്യാക്കൊഴപ്പൊന്നില്ലല്ലല്ല
ഞാൻ പിന്നെ അത് പെരേല് മുഴവന് ആൾക്കും വന്നിട്ട്
ആ ആ അത് വൈറസ് അല്ലേ അന
ഇനിയിപ്പോ ഈ സ്കൂൾന്ന് പറന്നുന്നില്ലേ നേറെ ആക്കാരം കുട്ടികൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് സ്കൂളിൽ നിന്നാണ് കിട്ടുന്നത്
സ്കൂൾ കയ്യണോ കുട്ടികള് ലീവ് എന്നെക്കാരം
ഇപ്പ എന്താറോ ടീച്ചർമാരൊക്കെ എന്താറിയോ പനി വരുമ്പോത്തിനേ വേഗം പറഞ്ഞക്കെ ഇണ്ട്ട്ടോ എന്തേലും കുട്ടികൽ ചെറിയൊരു അസുഖം പറഞ്ഞാ തന്നെ വേഗങ്ങള് ആ വീട്ടക്ക് പാരൻറ്സിന് വെച്ചിട്ട അത് കൊണ്ടുപോകണംന്ന് പറയണം അപ്പൊ നാത്തൂനെ അതന്നെ നാത്തൂന്റെ മോനി എട്ടാം ക്ലാസ്സിലാണ് അപ്പൊ എനിക്ക് ചെറിയൊരു തലവേദന പോലെ തോന്നിയപ്പോ ഇങ്ങനെ കിടന്നപ്പോ ടീച്ചറോചത്രെ എന്താ കിടക്കണോെച്ച അപ്പൊ തലവേദനയാണ് കാരണത്തിന്
ആഹ് ശരി
മോൻക്ക് തലവേദന വന്ന കൊണ്ടേയ്ക്കോറഞ്ഞിക്കണ അപ്പോൾ തലവേദന അ തലവേദനെ തലമിന്നിലൊക്കെ പറയണ്ടുന്ന് പറഞ്ഞപ്പോ ഓള് സാധാരണ സ്കൂട്ടി ഓടിക്കുന്ന ആളാണ് അപ്പൊ ഇനിയിപ്പോക്ക് വയ്യല്ലോ വിചാരിച്ച് ഓട്ടോ ഒക്കെ അവിടെ ചെന്നപ്പം ചിരിക്കണ്ട് ഇത്ര ങ്ങള് പറ വെറ്തെ ൻ്റെ പത്തിരുന്നൂറ്റിഅമ്പത് രൂപ പോയി ടീച്ചേഴസിനും ഒക്കെ ഭയങ്കര പേടിയാണ് ഏതാലും
എന്തെങ്കിലും ഒക്കെ ആവും കര്തിട്ടെ
ആഹ് പിന്നെ എന്തേലും ആയി കഴിഞ്ഞാ പോൽക്കന്നല്ലേ കുറ്റം
ആഹ് അതന്നെ
ഇ അങ്ങട്ട് വന്നതോണ്ടേ
ആഹ്
എന്തെങ്കിലും ചെറിയൊരു കാര്യ ആവുമ്പോക്കിന എല്ലാരും അത് ചോദ്യം ചെയ്യേ
ആഹ്
പണ്ട് പറഞ്ഞ നമ്മളൊക്കെ പഠിച്ച കാലത്തൊന്നും അങ്ങനത്തതൊന്നും ഇല്ലല്ലോ ടീച്ചർ മാ വടി എടുത്തിട്ടും തച്ചിട്ടും ഇതാക്കിയിട്ടും ആർക്കും ഒരു പ്രശ്നം ഉണ്ടരുന്നില്ല നമ്മളെ മ്മാരോടം എന്ന് പറഞ്ഞാ പറയാ ഒന്ന രണ്ടണ്ണം കൂടി കിട്ടണ്ടീനി പറയും
ആഹ് അതന്നെ അങ്ങനെ പറയും
ആഹ്
ഇപ്പൊ അങ്ങനെൊന്നുലു ഇപ്പൊ ടീച്ചർമാർന്ന് പറഞ്ഞാ കുട്ടികട് പത്തെണ്ണം പറയും അങ്ങന്നെ പിന്നെ പിന്നെന്താ റ്യൊ ചെറുമാരും കുട്ടികളും എന്ന് പറഞ്ഞാന നല്ല ബോണ്ടിങ് ആണ് ഭയങ്കര സ്നേഹാണ് ഇപ്പത്തെ കുട്ടികൾ അതുകൊണ്ട് അതുകൊണ്ട് വടിടുക്കേണ്ട ആവശ്യം
ആ ഇപ്പോ ഓരോന്ന് പിന്നെ കാണല്ലോ
ചൂരല്ലായിട്ട് മറ്റേ മുട്ടല്ല ചൂരല്ലായിട്ട് വരി ആഹ് ഓക്കെ